ആഹ് ഹലോ കേക്കാവോ ആഹ് പറഞ്ഞോ ഇഞ് ബാക്കി കഥ പറ കേക്കട്ടെ
ബാക്കി കഥടെ എനിക്ക് മുന്നോട്ടുള്ളര് കിട്ടുന്നില്ല കേട്ടോ സത്യം പറയാൻ
അതെയ് മുമ്പ പറഞ്ഞത് എവിടാ മറ്റേ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വന്ന് പിന്നെ അവര് കഴിക്കാൻ പോയി അവിടം വരെ അല്ലേ
അ കഴിക്ക്യാൻ പോയി അവിടത്തെ അഞ്ഞൂറ് രൂപ കൊടുത്തു അവിടത്തെം ടി വില് ഇതുപോലെ കാണിക്കുള്ളു
ആഹ്
കാണിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് ഈ ഫസ്റ്റ് ഹാഫ് ഇല്ലേ
ആഹ്
ഞാൻ ഉദ്ദേശിക്കാൻ മറ്റേ ബ്ലസിന്റെ ഒരു ഇൻഷുറൻല്ലേ
ഏതാ
ഫസ്റ്റ് ഹാഫിലും ബൈക്ക് ബസ് നമ്മള് ഒരു ചോര കുടിച്ചെടക്കുന്ന ഒരു മണ്ടക്ക് കിടക്കന്നത് ഞാൻ കാണിക്കുന്ന സീൻ കാണിച്ചിട്ടല്ലേ കിടക്കുന്നെ
ആഹ്
അതിന്റെ അവസാനം പോലെ ഫസ്റ്റാഫിന്റെ അവസാന ആ ക്കിയാലോന്നൊരാലോചന
ഉം അത് നല്ലൊരാശയ
നീ ഉദ്ദേ ആ നീ അന്ന് കനാലി വെച്ച് പറഞ്ഞത് അതോരൊക്കെ അല്ലേ
ഞാ അത് പക്ഷെ നമ്മള് ഇപ്പൊ നീ എഴുതിയ സ്ക്രിപ്റ്റിനകത്ത് ഏഹ് എന്തുവാ ടൈറ്റിൽ കാർഡിന് വരെ അല്ലേ ബസിന്റെ സീന്
ഉം
അത് കഴിഞ്ഞ് പിന്നെ നീ മൂന്ന് മാസങ്ങൾക്ക് ശേഷ ഉള്ള കഥയല്ലേ പിന്നെ തുടങ്ങുന്നെ
മൂന്ന് ഒരു മാസത്തിലെ മുന്നേ കാണിക്കുന്നെ
ഏഹ്
ഒരു മാസം മുന്നേ യി കാണിക്കണെ ആ ടൈറ്റിൽ കാണിച്ച്
മുന്നയാണോ
ആഹ്
ആ എന്നാ കൊഴപ്പമില്ല അത് കഴിഞ്ഞ് ആ ഒരു മാസം കൊണ്ട് പിന്നെ സംഭവിച്ച കാര്യങ്ങള് പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ് തീ തീരാറായി ഇന്റർവലന് തൊട്ട് മുന്നേ ഈ ടൈറ്റിൽ കാഡിന്റെ വന്ന സീൻ കൊണ്ട് ഫസ്റ്റ് പിന്നെ ഇന്റർവൽ കഴിഞ് പിന്നെ അങ്ങോട്ട് സീരിയസ് നോട് അ പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ അവസാനം വരെ എത്തിക്കുന്ന അതിന്റെ അവിട എത്തുന്നടം വരെ കുറച്ച് ഫാമിലി എന്റെർറ്റിനിംഗ് അല്ലെങ്കിൽ കോമഡിയോ ഫണ് എന്ന് പറഞ്ഞ ഒത്തിരി ഫണ്ണൊന്നും വേണ്ട ഇപ്പ നമ്മടെ തുടരും സിനിമക്ക അകതൊക്കെ ഒത്തിരി ഫണൊന്നും ഇല്ലല്ലോ ഒരു കുടുംബത്തി നടക്കുന്ന കാര്യങ്ങള്
ഉ പക്ഷെ ഇതിനകത്ത് ഏത് കുടുംബം ഏതു കുടുംബത്തിന്റെ അ ഞാനിത് കാണിക്കണ്ട പുറത്തുന്ന് വരുന്ന രസേടായിത്
അതെ അതുപോലെ അപ്പൊ പോലീസ് സ്റ്റേഷനിലള്ള ഒരു ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ള്ള സൗ സ്രതവും സ്നേഹവും അതൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ നോക്ക്
ഓക്കേ ഓക്കെ
ഞാൻ കുറച്ച് ഫാമിലി എന്റർടൈ്നിങ് പടങ്ങളൊക്കെ ഉണ്ടല്ലോ മലയാളത്തില്
ആഹ
അതൊക്കെ നമ്മുടെ എന്താ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് എഴും കലിപ്പൊന്നുംല്ലേ കോമഡിക്കെല്ല അത് പോലെ പോലീസ് സ്റ്റേഷനകത്തുള്ള കോമഡിയോ അങ്ങനെ കാര്യങ്ങള് നടക്കുന്ന കുറച്ച് എന്താ കൈമറി തിരുമറി ഒക്കെല്ലേ
ഉ
അതൊക്കെ കാണിച്ച നീട്ട
ആ ആലോചിക്കുന്നത്
നായികയും കൂടെ ഉണ്ടാ നല്ലതെ പോലീസുകാരനല്ല നായകൻ
ആഹ
ഒരു നായിക ഉള്ളത് നല്ലതാണ് കാരണം പാട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറച്ച റൊമാൻറിക് കാര്യങ്ങളൊക്കെ നമുക്ക് പടം നീട്ടാൻ പറ്റും
ഞറ ചിന്തിച്ചു പക്ഷേ ഒരു കയങ്കര ചില മൂവിെ ഹീറോ മാത്രമേ കാണിക്കത്തിുള്ളൂല്ലോ
ഉം ശരിയാ നായിക വന്നാ പിന്നെ നായകന്റെ നായിക ഇടാൻ പാട്ടും ഡാൻസും
ആഹ ഓക്കെ പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുത്തല്ല നമ്മുടെ ഈ മാർക്കോന്ന് ഈ സിനിമ ഉണ്ട്
ആഹ
അതിനകത്ത് ഐില് ഹീറോയ്ക്ക് എന്താ അല്ലെ ഹീറോയ്ക്ക്
അത അതുപോലത്തെ പടല്ലേടാ ഇപ്പ എന്തായാലും അതിന ഫാമിലി എന്റർൈനർ ഒന്നും അല്ല അത് അത് ഫുള് വയലൻസാ ഇത് നീ കൊറച്ച് ഫാമിലി എന്റർടൈനിങ് പിടിക്കുവാണെങ്കിൽ
ഉ
അങ്ങനെ വെക്കുന്നത് കുറച്ചൂടെ അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യം പടം നീട്ടാൻ പറ്റും പക്ഷെ ആകെയ ഉുള്ള വിഷയം ഇതിന്റെ പാട്ട് കമ്പോസ് ചെയ്യാൻ ആള് വേണം അത് ഡാൻസ് കളിക്കാൻ കൊറിയോഗ്രാഫേഴ്സ് വേണം അതിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണം ലൊക്കേഷൻ പല പല പല സ്ഥലങ്ങളിൽ പോണം
ആഹ
അത് നോക്കുമ്പോ ഇല്ല പിന്നെ അല്ല പിന്നെ നായിക നായികയെ കൊണ്ടുവരാം അതൊരു പകുതിയൊക്കെ കാരണം അവരെ നാട്ടിൽ അറിയപ്പെടുന്ന ആരെലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു
അതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്
അറിയപ്പെടുന്നതന്നല്ല ഒരു നായകൻ ഇതുപോലെ സെക്കൻഡ് ഹാഫ് മുതൽ ഇതിനെ ബ്ലാക്ക്മാനെ പിടിക്കാനായിട്ട് ഇറങ്ങുവല്ലേ
ആഹ
അപ്പൊ ഇറങ്ങുന്ന പാതയില് വേറൊരു പോലീസുകാരത്തെയോ അല്ലെങ്കിൽ വേറെ ആങ്കും അവിടെ കണ്ടുമുട്ടുന്ന പിന്നെ അവര് ഫുള് വർ കാര്യങ്ങളൊക്കെ ആയി ആയി ആയി അവസാനം അവരുടെ ഇട ഒരു കെമിസ്ട്രി വന്ന് അവസാനം ബ്ലാക്ക്മാൻ ബ്ലാക്ക്മാനെ പിടിച്ച കഴി ്പ അടിയൊക്കെ ഉണ്ട് അടിയുടെ ഇടൽ ഇവർ രണ്ട പേരും ഒന്നിക്കും അങ്ങനെല്ല
ന ബദേശിക്ക്ന്നട്ട ഇവൻ പഠിച്ച കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൻകോച്ചിനെ അപ്പൊ കൂടു കോളേജ് പഠത്തെല്ലാം കഴിഞ്ഞിട്ട് ഇവര്ണ്ടട്ട് കോണ്ടാക്ട് പോയി
ആഹ
ആ കുട്ടിയുടെ വീട് അവിടെത്തന്നെ
ആഹ
അങ്ങനെ വെച്ച
കോടാക്ടുകളുടെ അവസാനം പിന്നെ കണ്ടുമുട്ടുന്നു അതോ ഉം നോക്കാം അതിന് സ്ക്രിപ്റ്റ് കണ്ടുപിടിക്കണം എല്ലാത്തിനും നല്ല സാധ്യതയുണ്ട്ോ പക്ഷെ നമ്മളത് വലിച്ചു നീട്ടുന്ന പോലെ ഇരിക്കും
ആ ഞാൻ ഉദ്ദേശിക്കുന്ന ഓരോ ഭാവവും ഞാന് ഓരോ ദിവസം എഴുതുന്നുള്ളു
ആ
അങ്ങനൊക്കെ അയ് പോന്നോള്ളു
ഉം ഓക്കെ
ഈ വയസ്സൊക്കെ നമ്മള് ഉൾപ്പെടുത്തണംഈ ഓരോരുത്തരയും
ആ വയസ്സൊക്കെ വേണ്ടേ അല്ലെങ്കിൽ പടത്തിൽ എവിടെേലും ഒക്കെ എത്തുമ്പോ നീയിപ്പൊ കഥ എഴുതി എഴുതി വരുമ്പോ ചിലപ്പോ വയസിന് പ്രാധാന്യമുള്ളള്ള സ്ഥലം ഉണ്ടായിരിക്കാ അങ്ങനൊക്കെ വരുമ്പോ വയസസ് വേണം
ഞാനൊരു ട്വിസ്റ്റ്‌ ഉണ്ട് അത് പറണോ
ടെസ്റ്റ് ടെസ്റ്റിന്റെ അവിടെ വരെ ആയോ നമ്മള്
അല്ല എന്റെ മനസ്സിൽ നേരത്തെ ഒരു ടെസ്റ്റ് വരുന്നുണ്ട് പക്ഷെ അത് ആ ഇപ്പം പറയണോ നിന്നോട്
പറ
പറയട്ടെ ഈ ഏതായാലും ഈ ബ്ലാക്ക്മാൻ എവിടെ ഏൽക്കാതെ അല്ലേ ഞാൻ
ഏഹ്
കഥയില്ലേ ഈ ബ്ലാക്ക് മാൻന്ന് പറഞ്ഞ
ആഹ്
അതിനകത്ത് ബ്ലാക്ക്മാനെ പിടിച്ചിട്ടില്ലാന്ന് പറ പിടിച്ചിട്ടില്ലന്നല്ലേ പറയുന്നേ
ആഹ്
അപ്പൊ ഈ ചില ഇംഗ്ലീഷ് സിനിമക്കകത്ത് കണ്ടിട്ടില്ലേ ഹീറോ ഈ സ്വപ്നത്തിന്ന് എണീച്ചു വരുന്നത് ഈ മൂമെന്റ് കണ്ടിട്ടല്ലേ
ആഹ്
എന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോ പോലീസ് സ്റ്റേഷനില് ചെല്ലുമ്പോ ഹീറോക്ക് ഒരു കേസ് വരുന്നു ബ്ലാക്ക്മാൻ ഇറങ്ങിന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഈ സിനിമ കാണിച്ചു പോകുന്ന രീതി‌ അവന് ഇങ്ങനെ പോയി തപ്പി നടക്കും
ഉം അത് നല്ല നല്ലൊരു ആശയമാണ്
ശരിക്കും ബാക്ക്മാന് ഈ കേരളത്തില് ഇറങ്ങീട്ട് പിടിച്ചിട്ടില്ല അപ്പം അതുപോലൊന്ന്
പിടിച്ചിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ടല്ലേ അന്ന് പറഞ്ഞത് ബംഗാളികളാന്ന്
ആഹ് പക്ഷേ പിടിച്ചിട്ട അത് പക്ഷേ ഇവിടെ തിരുവനന്തപുരത്തും കണ്ണൂരിലും സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു മാസം രാത്രിയിൽ ആരും ഉറങ്ങിയിട്ടില്ല അവിടെ പിടിച്ചിട്ടും ഇല്ലെന്ന പറഞ്ഞ്
അന്വേഷിച്ചായിരുന്നോ
ഞാൻ അന്വേഷിച്ചതല്ല യൂട്യൂബ്ങ്ങനെ സെർച്ചീത് പോയപ്പോ കിട്ടിയതാ
ആഹ്
എനിക്ക് വേറെ വേഷ കിട്ടാത്ത് ഞാന് വേഷംന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ അതിനകത്ത് ഒരു കുട്ടിച്ചാന്റെ പാന്റ് ഇട്ടേക്കത്തില്ലേ
ആഹ്
ആ പാന്റും ദേഹത്തും മൊത്തം വെളിച്ചെണ്ണയും കണ്മഷി എല്ലാം തേച്ച് വെച്ചിട്ട് പിന്നെ ഒരു വില്ലനേയ കാണിക്കുന്ന്
അല്ല ഇപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏത് വർഷത്തെ കാലാ
രണ്ട രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറ് ആയിക്കോട്ടെ
ആഹ് അപ്പൊ ഒരു എന്താ മറ്റേ ഗൂഗിൾസ് പോലത്തെ കണ്ണാടിയോ അങ്ങനെ എന്തെലുമൊക്കെ വെക്കാണെ നല്ല
മാസ്കിനെയാണോ ഉദ്ദേശിച്ച്ക്കണത്
ഏഹ്
മാസ്ക്ക ഉദ്ദേശിക്കുന്നത്
അതാ മാസ്ക്കും പിന്നൊരു കണ്ണാടി പോലത്ത ഉണ്ടല്ലോ എന്താ ഏഹ് മറ്റെന്താ മാഡ് മാക്സ് എന്ന് പേരുള്ള ഇംഗ്ലീഷ് പടമില്ലേ
ആഹ് അത് ഞാൻ കണ്ടിട്ടില്ല
അതിനെന്തൊക്കെ ഒരു കണ്ണാടിയ അവടെ ഈ വെള്ളത്തിനടീ പോകുമ്പോ സ്കൂബ ഡ്രൈവേഴ്സ് വെക്കുന്ന മാതിരിള്ള കണ്ണാടി അതുപോലത്തെതും ഒക്കെ വെച്ച് കുറച്ചുകൂടെ ആധുനിക എന്താ യന്ത്രങ്ങളും ഒക്കെ പുള്ളിയുടെ കയ്യില് ഉണ്ടെങ്കി നല്ലയ
ഉം അല്ലെങ്കിൽ ഞാൻ നാട്ടൻപുറക്കെ ആയിട്ട് നമ്മുടെ മിന്നൽ മുരളിക്കകത് മറ്റേ ഇൻ മറ്റേ ചാക്ക് കെട്ടിക്കൊണ്ട വടുത്തി
അങ്ങണ അതും ചെയ്യാം.
ഉം അതുപോലെ വെച്ചിട്ട് ഈ അ ഇവൻ കണ്ണു കാണോത്ത ഈ ഗ്ലാസ് കൂടെ ബു
ആഹ
എന്നിട്ട് ഇവന്റെ ഓരോ ആക്രമം ചെയ്തനുസരിച്ച് ഇന്റെ പിത്തിയരോ ആ വീട്ടിലും പിിത്തിയരോ എവിടെയെങ്കിലും ബ്ലാക്ക് മാൻ എന്ന് പറഞ്ഞഴതി
ഭിത്തിയിലൊക്കെ എഴുതാണോ?
അത് വേണോ ഞാൻന്റെ ഈ ഇറിയലിനകത്ത് കാണിക്കുന്ന എങ്ങനാ
ആണോ?
ആഹ! പക്ഷെ ഒരു കാര്യന്ന് പറഞ്ഞാ അറതിനകത്ത് ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഒരു വീട്ടില് ചെന്ന് കഴിഞ്ഞിട്ട നാട്ടുകാര് ഇതിനന് വേണ്ടി ഇറങ്ങും ഞാട്ടി് ഉറപ്പൊന്നുംുമല്ലേ ഇവർ അപ്പൊ ഉറക്കമില്ലാത്ത കൊൊണ്ട് ന്യൂസുകാര ആയാലും ഉറക്കമില്ല ന്യൂസുകാർക്ക് പത്രത്തില ന്യൂസിനകത്തൊക്കെ പറയുന്നത് ഇത് റിയലായിട്ട് സംഭവ സംഭവിച്ച പോയിക്കര മതത്തിൽ അറിഞ്ഞു വരുന്ന അപ്പൊ രാത്രി ന്യൂസാർക്ക് ഉറക്കമില്ല ഒരു മാസമായിട്ട് രാത്രിയില് കൂടിൽ വള്പ്പിനെ ഒക്കെയാ
ഓക്കേ ഓക്കേ ആ സാർ അപ്പൊ നാട് മൊത്തം ഒണർന്നിരിക്കുവാ
ആഹ്
ഇവടെ ജോലിന്ന് പറഞ്ഞാല്ല് ഇപ്പൊ ഒരു വീട്ടിൽ പോഴിട്ട് കഥക് കോട്ടും കഥക് കൊട്ടി പേടിപ്പിച്ചിട്ട് ആഹ് കഥക് തോറക്കുമ്പോ ആളെ കാണത്തില്ല ഇന്നട്ട് ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യും കാണാം എന്നിട്ട് പേയ്സ് ഇങ്ങനെ പോകുന്നെ
ഉം ഓക്കെ ഓക്കെ
വെളുപ്പിന് അഞ്ചുമണിക്കാണെങ്കില്ലേ അല്ല വെളുപ്പിന് അഞ്ചുമണിക്കല്ല വെളുപ്പിന് നാല് മണിക്ക് ഒരു വീട്ടി ചെന്നിട്ട്- ഇനി കൊട്ടി വിളിച്ച് എല്ലാരും പേടിപ്പിച്ച് ഇപ്പ നാട്ടുകാരെല്ലാം വരും എന്നിട്ട്- ആഹ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പ വേറെ വീട്ടിൽ ഇങ്ങനെ വന്നന്ന് പറഞ് നാട്ടുകാര-
ഓ ആൾക്കാരുടെ ഉള്ളില് ഭയം ഒണ്ടാക്കും അല്ലേ?
ആഹ! അന്നട്ട് ഓരോ രാത്രി ഓരോ സമയത്ത് ഓരോ മണിക്കൂർ കു ഓരോ വീട്ടിൽ കേറി കേറി അങ്ങ് പോവാ-
ആഹ് ഓക്കെ ആ ഏതായാലും സ്ക്രിപ്റ്റ് നടക്കട്ടെന്നായിട്ട്. ട്ട് പോകുന്നുണ്ട് അത് പിന്നെ വിളിക്കാം എന്നാല്.
അവിന്റെ കാര്യ-